ഹലോ
കേൾക്കുന്നില്ലേ എന്തൊക്കെയുണ്ട് വിശേശോക്കെ
ഒക്കെ സുഖായിരിക്കുന്നു
ഓഹ്
ഉം ചായ കൂടി കഴിഞ്ഞു മക്കളൊക്കെ സ്കൂളിൽ പറഞ്ഞയച്ചു. ഇപ്പ എങ്ങനെയിരിക്ക
ആഹാ
ഉം മഴയൊക്കെ ഉണ്ടാ അവിടെ
ഇപ്പ ഒന്ന് പെയ്തു
ഉം ഉം ഉം എന്താ ഉച്ചയ്ക്കുള്ളോക്കായോ
ഓഹ് ആയി
ഉം ഉം പണികളൊക്കെ കഴിഞ്ഞിണ്ടാവും
കഴിഞ്ഞ് ഇനി തുടക്കാനുണ്ട് അലക്കാനുണ്ട് അങ്ങനത്തൊക്കെ ഉണ്ട്.
ഉം ഞാൻ സ്കൂളിൽ പോണ ടൈമിൽ തന്നെ വേഗം വേഗം അങ്ങനെ ചെയ്തു കൊടുക്കും.
ഓഹ് അപ്പൊ തുടക്കല്ലൊക്കെക്കയോ
ഓഹ് ചെറിയ മോൻ പോവുമ്പോ പത്തേക്കാലാവും
ആഹ്
അപ്പൊ പിന്നെ എല്ലാരും പോയി കഴിഞ്ഞാൽ ഞാൻ ഒംബേര ആവുമ്പോഴത്തെന്ന് തുടക്കൽ തുടങ്ങും. ഒമ്പതേ കാൽ ഒമ്പതര എന്നിട്ട് ഓനെ കൊണ്ടേക്കുമ്പോ കുളിയും കൂടെ കഴിഞ്ഞിട്ട് പോകും
ഏഹ് പിന്നെ വന്ന ഒരു പണി ഉണ്ടാവില്ലല്ലോ
ഇല്ല അയ് എല്ലാ ദിവസൊന്നും പറയാൻ പറ്റില്ല
ഏഹ്
ഞമ്മക്കുണ്ടല്ലോ ഒരോ മൂട് അതുപോലെ ഇണ്ടാവും ഇന്നിപ്പോ കഴിഞ് ഏ അന്നരം പിന്നെ ഞായറാഴ്ചയായോണ്ട് എല്ലാരും ഇവിടെ ഉണ്ടായോണ്ട് ഇന്ന് കുറച്ച് പണി കൂടുതല് ഉണ്ടാവുല്ലോ ഉള്ളില് അപ്പൊ ഇന്ന് ഞാനൊരു റെസ്റ്റ് എടുക്കാതെ രാവിലെ തന്നെ നമ്മള് ഇങ്ങനെ അല്ലെങ്കില് ഒരു പണി കഴിഞ്ഞാ കുറച്ചു നേരക്കൊ ഒന്ന് നിന്നോവും ഇന്നിപ്പോ നിന്നില്ല അഞ്ച് മണിക്ക് അടുക്കളയിൽ കയറിയിട്ട് പത് ത്തേകാലാട്ട് നിന്ന്
അവ് ഇനി എന്താ പണി
ഇനിയൊന്നും ഇല്യ ഇനി കാര്യവായിട്ട് ഫോൺ പിടിച്ചിരിക്ക
അതന്നെ പണി
ആഹ് ടാസ്കങ്‌ കഴിക്കണ്ടേ ഒറങ്ങലൊക്കെ ഉണ്ട് ഉച്ചക്കൊക്ക ഒറങ്ങും ഒറങ്ങാതിരിക്കാനൊക്കെ നോക്കും ഒറങ്ങും തോറും നമ്മളെ തടി കൂടുകന്നല്ലാതെ ഇന്ന് ഞാൻ വിചാരിച്ചിരുന്നു ഒറങ്ങാൻ ആകൂല്ല എന്നൊക്കെങ്ങനെ വിചാരിച്ചിരുന്നു ഇനി ചെറിയ ചെറിയ പണികളൊക് ക്കിങ്ങനെ ചെയ്യണം എന്താ വെച്ചാല് ഉള്ളിൽ ഉണ്ടാവല്ലോ ഡ്രസ്സുകളൊക്കെ അലമാറി ഒന്ന് എടുത്തിട്ടിട്ടൊക്കെ ഒന്ന് റെഡിക്കാക്കണം അങ്ങനെയൊക്കെ ഉണ്ട് വിചാരം
ഒന്നും നടക്കൂല എല്ലോടത്തും അങ്ങനെ തന്നെയാണ്
ഇന്നിപ്പോ ഇത്ര പെട്ടെന്ന് ആക്കാൻ കാരണം മിനിഞ്ഞാന്ന് എന്റെ ഇളച്ചിഞ്ഞോടച്ച് ഇങ്ങെക്ക്‌ ആരുല്ലല്ലോ അവിടെ മക്കള് പോയ ഇങ്ങള് ഒറ്റക്ക ചെറിയ ചെറിയ മക്കളാ എന്നിട്ടും അത് കഴിഞ്ഞില്ല അന്ന് രണ്ട് മണിക്കൊക്ക തോടക്കാണേ അപ്പൊ ഇനിപ്പും തന്നെപ്പ ഇന്റെ കയ്യ ആ കയ്യാത്ത കേടില്ലല്ലോ ആകൂലന്നാണ് അന്ന് പിന്നെ കൊറേ മക്കള് പോയിട്ട് എന്താട്ടി പത്ത് വീതട്ട് കൊറേ അങ്ങട് കടന്ന്
ആഹ്
പിന്നെ ഇങ്ങട്ട് തൊടങ്ങും അപ്പൊത്തേന് നേര വൈകില്ലെ രാവിൽക്കത്ത് വേഗായിട്ട് കഴിച്ചാ മതി അയിന് നമ്മക്ക് കഴിയും
അതിന്റെ ഇടയിൽ ഫോണൊക്കെ നോക്കിയാ തീർന്ന് അന്നത്തെ ദിവസം
ഇന്ന് ഞാനെന്താട്ടി രാവിൽ തന്നെ നെറ്റായിട്ട് ഓഫാക്കിയിട്ട്
മിഞാന്ന് എന്ത് സംഭവിച്ചൊച്ചാല് ഇതേ പോരെ ഫ്രീ ലോലണ്ടോ അങ്ങനെയൊക്കെ ഫോണൊക്കെ വന്ന്
ആഹ്
അതിന്റെ പിന്നാലെ പോയി പിന്നെ അപ്പൊ വിചാരിച്ച് എല്ലാരും നല്ലത് വേഗം പണികളെ ക്ക എന്നിട്ട് പിന്നെ ഇരുന്നാല്
ആഹ്
എല്ലാം നടക്കും ഉം പിന്ന
ഉം
എന്താത് ഉച്ചക്ക് ചോറൊക്കാക്കിയത്
മീനാണ് ആക്കി വച്ചക്ക്ണ് ഇനി ഇപ്പൊ കറി ഇപ്പ വെക്കണോ വെക്കണ്ടേന്നൊള്ളത ഒറ്റക്കെ ഉള്ളൂ മക്കളൊക്കെ പോയി
അതാണ്ല്ലത് പോയപ്പോ പറഞ്ഞത് അതാ പട്ടിണി കിടക്കണംട്ടൊങ്ങ് ‌ പോയി ണ് ഉച്ചക്ക് ഞാൻ കഞ്ഞി വെച്ച്
വൈകുന്നേരം കറിവെക്കാൻ പിന്നെ മത്തി
അതാണ് മ്മ ചോറ് വെക്കാഞ്ഞാൽ തന്നെ അതന്നെ പണി ചോറും കൂട് ട്ടാനും രായി ഉച്ചക്ക് ആക്കാതെ എന്നാ വൈകുന്നേരം എടുക്കുമ്പോ എന്റെമ്മോ അതിന്റെ ഒരു പണി എത്രയുനല്ലേ
പണി എത്രയാണ് പറയുമ്പോ ഒരു ജസ്റ്റ് ഒരു താളിപ്പോ എന്തെലും ക്കെണ്ടാക്കുള്ളൂ പക്ഷെ അതിനൊരു പ്രയാസാണ്
ആഹ് നമ്മള് രാവിലെ അടുക്കണ കൂട്ടത്തിൽ അങ്ങനെ എടുത്തു പോയി
ഉം ഉം ഉം ഉം
പിന്നെന്ത് ഉം ഇനി മക്കള് വരുമ്പ എന്താ ചോറ്ത് കഴിക്കുവാ
അല്ലാ ബേക്കറി എന്തേലും മതി ചായ
ആഹ് ഇത് രണ്ടാക്ക് ചോറ് വേണോ
ആഹ്
കിട്ടിയാലേല വലിയ മക്കളാ അപ്പൊ വലുത് വലുതായിക്കണു ചെറുത് നഴ്സറിക്കാരന് പിന്നെ ചായേം മാണ്ട ഒന്നും വേണ്ടന് കളി മതി എന്നൊക്കെയാണ് പറയും
ആഹ്‌ ആഹ്‌ അപ്പ എത്ര മക്കളാ മൂന്നോ ആഹ്‌
അവിടെ
ഇവിടെ രണ്ട്
ഏഹ് സത്യത്തില് ഓല് പോയാ പിന്നെ ഒരു പണിയില്ല ഈ പണി തന്നെയാണ് ഓല ഉണ്ടാവുമ്പോളും എടുക്കണ്
പ്പോളും ഒരു സുഖോണ്ടാവൂല്ല
ഇന്ന്പ്പോ ഓരോരുത്തരെ സ്റ്റാറ്റസ് കണ്ടണ് ഞാനേ പണി എടുക്കണത് മക്കള് പോയി കയിഞ്ഞിട്ട് എട്ക്ക്‌ണ പണി
ആഹ്‌
മക്കള് പോയി കഴിഞ്ഞിട്ട് എടുക്കണ പണിയാ കണ്ടത് എന്താച്ചാ ലൊക്കെ ഓരോരുത്തരർ വെച്ചതാണ് ഓരോ വായിക്കാനൊന്നുല്ല്യ കണ്ട് മനസിലാക്കാന് മക്കള് പോകു മക്കള് പോയി കയിഞ്ഞിട്ട് വാതിലാണ്ട് അടച്ച് ഒരാണ്ട് പോയികയിഞ്ഞിട്ട് ഇങ്ങട്ട് ഓട അടക്കളേക്ക് പാത്രം കൈക തൊടക്ക മറ്റെ മറിച്ചെല്ലാ പണിറ്റശ്വാസത്തില് ട്ട് പിന്നെ സോഫയിലാ പെണ്ണ് വന്ന് ഇങ്ങട്ട് കിടക്ക്ണ്ട് അപ്പോത്തിന്ണ്ട് കോളിങ് ബെൽ അപ്പൊതേനും കോളിങ് ബെൽ ത്ത മ സ്കൂളിട്ട് വന്നു
ആഹ് പക്ഷെ ഓര് പോളും പോവുമ്പ ആ തിരക്ക ഒരു തിരക്കാണല്ലോ പോണ നേരത്ത്
അത് രാവിലെന്ന് രാവിലൊന്നെന്റെ പ ത്ത എന്നോട് പറിയാ എന്നോടന്ന ഒന്ന് മുണ്ടും കൂടി വേണ്ട കടന്ന് പെടക്കാണ് ഇത് ഓരോ വൈക്ക് വൽത് പ്ലസ് ടു
ആ രണ്ടാമത്തോ
പത്ത് മൂന്നാമത്തെ എൽകെജി
മ്മ്ഹ് ട്യൂഷന് ചേർത്തിനാ പത്ത്
ഇല്ല ഇ ഏഹ് രണ്ടാക്കും വേണ്ടത് അതും കൂടി ഇണ്ടായ അയിലേറെ പണിയെനി എന്റെ വലിയേ മോന് ഞാൻ കൊടുത്തീന് ആറരയാവുമ്പോത്തേന് പറഞ്ഞയക്കണ
ആഹ്
ഓല്ക്ക് വേണ്ട സ്കൂളിന്ന് കിട്ടണ മതിയന്ന് പിന്നെ അവിടുത്തെ മക്കളൊക്കെ
വല്ത് ഏഴാം ക്ലാസിലും ചെറുത് രണ്ടിലും
ആഹ് എന്നോട് എല്ലാരും പറയാ പിന്നെ ഇ വേഗം കല്യാണം കഴിഞ്ഞ് വേഗം കുട്ടിയായും ചെയ്തേണ് ന്നിട്ട് എല്ലാരും പറയും ഇന്റെ ചെക്കനെ കണ്ട്കാണ്ടേ ഇന്റെ വല്ലിയെ ക്കനെ കണ്ട കാണ്ട് ഓനന്റെ ആങ്ങളയാക്ണെ എല്ലാവരും
ഏഹ്
ന്റാങ്ങളയാന്ന് പറയും ഓൻ തന്നെ പറയും ഇമ്മച്ചി പിന്നെ മീറ്റിങ്ങിന് വരണ്ട ഓൻ ഇന്നക്കാട്ടിലും ഇണ്ട് എല്ലാരും ജ്ജിന്റെ പെങ്ങളാണോന്നോ ആരൊക്കെയോ ആണ്ന്നാ ചോദിക്കണത്
ആഹ് ആഹ്
പ്ലസ്റ്റുലായപ്പോ അവ്ടക് മീറ്റിങ്ങിന് വരുമ്പളെ സ്കൂള മീറ്റിങ്ങിന് പോമ്പോ അത്ര പ്രശ്നം പറയലില്ലേനി സ്കൂളി ആകുമ്പോ എല്ലാവർക്കും അറിയ പരിചയണ്ട് ച്ചപ്പോ വേറെ സ്കൂക്കല്ല കിട്ടുക
ആഹ് എന്നിട്ടുച്ചയ്ക്കെന്താ ഫുഡെന്താ
അതല്ലേപ്പ പർഞ്ഞ ഞാ കഞ്ഞിയവെച്ചതേ എന്നിട്ടത് പോകുമ്പോ കണ്ടിക്കണുഞാൻ കഞ്ഞിവെക്കണതേ ഇൻക്ക് കഞ്ഞിയാ എന്തായാലും നെയ്സറിക്ക് പറഞ്ഞയക്കണ ഓനിക്ക് ഞാൻ കഞ്ഞി കൊടുത്തിട്ടാ പത്തരക്കല്ലേ പോവുള്ളോ ഓനെ കഞ്ഞി കുടുപ്പിച്ചിട്ടാ പോവാ ആ കഞ്ഞി ഇനിക്ക്ണ്ട് ഇഞ്ഞി ഇപ്പോ ഒരു വെയ്കു അപ്പൊ ഇന്ന് എനിക്കൊരു പണിയായിന്ന് ഞാൻ പ വിചാരിച്ച ഇഞ്ഞിപ്പോ വെയ്കുന്നേരം ചോറും കൂട്ടാന് പറഞ്ഞാണ്ട്ണ്ടാക്കണം ആലോചിച്ചാ വച്ച
ആഹ് അതിനി ചെറിയൊരു തറി ഉണ്ടാക്കലാണെങ്കിൽ എന്തോ ഒരു പ്രയാസമാണ് ഇപ്പൊ അത്
അതാണ് ഇനിയിപ്പോ ചോറാകണം മറ്റേ അങ്ങനെ അങ്ങട്ട്ത്തൊടങ്ങണ്ടേ
ആഹ് ഗ്യാസ്മേലാണ അടുപ്പിലാ
രണ്ടു ആക്കും ഇനിയിപ്പോ വെയ്കുന്നേരം ആവുമ്പോ ഞാ ഗ്യാസ് ഫുള്ള് ഗ്യാസ് എടുക്കും അല്ലാഞ്ഞ ഞാന് അടുപ്പിലാക്കും ഇനിയിപ്പൊരുനേരത്തിന് പോരെ ഉം പിന്നെ വേറെന്താ
പിന്നെന്താ ഇവടെ
മഴ ഇപ്പോ സ്കൂളക്ക് എല്ലാരും പോക്കും കഴിഞ്ഞാല് ഫസ്റ്റ് എട് തൊടങ്ങി ഇന്നലെ നല്ല വെയിലും ഇന്ന്പ്പ്
ആഹ് ആഹ് മിനിഞ്ഞാനും നല്ല വെ മഴയിണ്ടേന്നു
ആഹ് മിനിഞ്ഞാന്നിണ്ടായിന് നല്ലോണ്ണം ഉണ്ടായിന് അതൊരു തീരാതെ ഓരൊഴിവും കിട്ടിട്ടില്ല
ആഹ്
ഇന്നലെപ്പോ വെല്ലോ പുറത്ത് പോണ്ടികൾക്കൊക്കെ പോകാ കണ്ടിട്ടില്ലേ
ഒരു വെയില് മിനിഞ്ഞാന്നത്തൊക്കെ ഒന്ന് ഉണങ്ങാനും ഉം ഇന്ന്പ്പ ഇനീ എർട്ടിക്കിടാനിന്നും ഇപ്പം മയ തന്നെ
ഞാൻ അതന്നെ പറഞ്ഞെ ഞാനിപ്പവ്ടെ മെഷീൻലാട ഇട്ട് ഒണ കേച്ചക്കണ് ആ ഒണക്കീന്ന് പർനിട്ട്കാര്യല്ല അതും വാണല്ലോ ഒന്നിടുക അയിനോട് ഇന്ന ഇന്നയല്ണ്ട് ഇഞ്ഞിയിപ്പോ അത് ഇന്ന് ആക്കിയില്ലെങ്കി നാളെ ക്
ശരിയെന്നേണോ പിന്നത് എല്ലോട്ത്തും തൂങ്ങലൊടുങ്ങും
ആഹ് ഇവടെ പിന്നെ ഒന്നണ്ട് ഉള്ള്ക്കായാല്ലന്നെ പാടില്ല്യ ൻ്റെ പുതിയാപ്പ്ളക്ക് ഒര് ഒരയല പുറത്തൊരു സീറ്റ്ണ്ട് ആ സീറ്റിന്റെ ഉള്ള് ഫുള്ളായില് അകത്തോ തെയും പാടില്ല ഒന്നും ഒന്ന് വലിച്ചിടാനോ ഒന്ന് ഇതാക്കാനോ രാവിലെ കടന്ന്ങ്ങാണ്ട് ന്നോട് അതുകൊണ്ട് ന്നോട് പറോ മുണ്ടാ സമയല്ലല്ലേ ഇതോ ഒക്കെ വേണ്ട രാവില നേരെയാക്കി കൊടുക്ക നമ്മളൊരാളെ ഒള്ളൂ
ആഹ്
പിന്നെ
മോൻ എൽ കെ ജി യിലാന്നാർണേ
ആഹ് ചർത്
ആഹ് മടിയിണ്ടാ തൊടക്കായിട്ട്
ഇല്ല കുട്ടികളൊക്കെ ഇണ്ടായി പിന്ന ഇപ്പൊക്കെ നൈസറിയില് ഈ പാർക്ക് മാതിരിയൊക്കെ വന്നിക്കണല്ലോ
ആഹ്
അത് ഭയങ്കരഷ്ട നമ്മള എവിടേം കൊണ്ടോമ്പഴല്ലേ ഒള്ളു ഓല് പാർക്ക് പോവുക
ആഹ്
ഇപ്പൊ ന്നോട് പറഞ്ഞ എന്താ വേഗം കുളിപ്പിച്ചന്ന് മാറ്റി തന്ന പാർക്ക്ക്ക് പോട്ടെന്ന്
അങ്കനവാടി പോയിനിയാ
അങ്കണവാടി കൊറച്ച് കഴിഞ്ഞ കൊറച്ചു പോയിട്ടുള്ളൂ പിന്നെ ഞാന് ഇനിക്ക് മടിയായി കൊറച്ച് പോകാനുണ്ട് ഇവിടന്ന് അവിടെ ഇപ്പ ഇങ്ങട്ട് വരുമ്പോെത്തെ ഞാൻ പത്തേ മുക്കാലൊക്കെ ആകും പിന്നെ ഞാനങ്ങട് ഷീണയാവും കൊയങ്ങുങ്ങാട്ട് പിന്നെ മൂന്ന് മണിയായ പിന്നെയും കൊണ്ടുവരണം അതിന് മുമ്പെ കൊറച്ച്- ചു വ നിർത്തി പിന്നെ നഴ്സറിലോട്ട് ആക്കാന്ന് വിചാരിച്ചു
ആഹ്
ഓന് ഓന് കളിയാണ് ഓന് ഭയങ്കര കളിയാ
ആഹ് ആൺ കുട്ടികളാവും ചെയ്യ്യ
ഉം
ചെറുത് ആൺകുട്ടിയല്ലേ
ആഹ് അവിടുത്തതോ
ഇവിടത്തെ ചെറുത് ആൺകുട്ടി വലുത് മോളുവാ.
ആഹ് പിന്നെ
പിന്നെ എന്താ സുഖായിട്ട് പോണു വീട്ടിലൊക്കെ പോവാറില്ലേ
ഓഹ് വ്യാഴാഴ്ച്ച പോയി വന്നു
ആഹ്
വ്യാഴ്ച പോയി അപ്പ വെള്ളിയഴ്ച- സ്കൂളില്ലേ ഇനി അപ്പ നഴ്റി ഉണ്ടാവില്ല വിചരിച്ച് ടീച്ചക്ക്‌ ചോദിച്ചപ്പ ഉണ്ടാവില്ല ആ പിന്നെ ടീച്ചറെ ഗ്രൂപ്പിലുണ്ട് അങ്ങനെ വിടണേ വെള്ളിയഴച ഉണ്ട് ഇനി വിരുന്ന് പോയവരുണ്ടെങ്കിൽ കൊണ്ടോ വരോ വേണ്ട
അത് എന്തേ വെള്ളിയാഴ്ച നിങ്ങക്ക് അവധി
വെള്ളിയാഴ്ച ക്ലാസ് ഇണ്ട്
ആഹ്
ഞാൻ ഉണ്ടാകൂലാന്നൊക്കെ എത് തുറന്നിട്ടല്ലേള്ളൂ അപ്പൊ ഈ വെള്ളി ഉണ്ടാകല് ഉണ്ടാവൂല്ല ചെല - അപ്പം കാണാം അവിടെ ശനിയാഴ്ച്ചെടുക്കണൊക്കെ
ആഹ്
അപ്പൊ ടീച്ചർ പറഞ്ഞ് കുട്ടികള് മടി കുടുങ്ങും വിചാരിച്ചിട്ട്. ഞാൻ വിളിച്ച് നോക്കി ടീച്ചർ - ഇനി വെള്ളിയാഴ്ച ഉണ്ട് ശനിയാഴ്ചയില്ലാ അങ്ങനെ പല അഭിപ്രായങ്ങള-
ആഹ്
ഉം
എന്നാ ഓകെ എന്നാല്
ആഹ് ശരി